ആഹ് കേക്ക്ന്നില്ലേ?
കേക്കാം പറഞ്ഞോളൂ. എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം അങ്ങനെ പോണ്. എന്താണ് അവിടെ വിശേഷൊക്കെ?
ഇവിടെ സുഖമായിട്ടിരിക്കയാണ്. ജോലിയെല്ലാം കഴിഞ്ഞോ?
ഓഹ് കഴിഞ്ഞു. കൂളിഒക്കെ കഴിഞ്ഞ് ഇവിടെങ്ങനെ കിടക്കാ.
ഉും കഴിച്ചോ? ഫുഡ് കഴിച്ചോ? കഴിച്ചില്ലേ?
ഇല്ല കഴിച്ചില്ല. പ്പടി ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകും കഴിക്കുമ്പോ.
എല്ലാം റെഡി ആയോ?
ഓഹ് കഴിച്ചോ?
എത്തി ഇല്ല കഴിച്ചില്ല കഴിക്കണം.
ഉും ഉും മഴയുണ്ടോ?
മഴ ഇല്ലല്ല നല്ല വെയിലാണ്. മെനഞ്ഞാന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എന്നും നല്ല വെയിലുണ്ട് അവിടെയോ?
ഇവിടെയും ഇന്നലൊക്കെ മഴ ഉണ്ടായിന്നു. ഇന്ന് നല്ല വെയിലാണ്.
ഉും
അലക്കിയതൊക്കെ ഒന്ന് വെയിലത്തിട്ട്ങ്ങനെ ഇവിടങ്ങനെഇരിക്കയ്ന്നു.
ഡ്രസ്സൊക്കെ വെയിലെത്തിട്ടേ ഇങ്ങനെ ഇവിടെ ഇരിക്കെനു
ഓ ഓ ഓ ഓ ആഹ് ഇങ്ങനെ വെയില് കണ്ടാലും. എപ്പ മഴ പെയ്യും എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ.
അതെ പെട്ടെന്നാണ് പെയ്യല്ലല്ലേ
ഉും ഞാൻ ആഹ് ഇവ
ഒന്ന് ഉണങ്ങി കിട്ടിയാലോ വിചാരിക്കും
ഓഹ ഞാൻ ഇന്നലെ തന്നെ മൊത്തം എ ഇന്നല അവിടെ പൊറത്തിരുന്ന് ഒണക്കി കൊണ്ടുവന്ന് വെച്ച് ഇതെല്ലാം വാഷിംഗ് മെഷീൻ ഇട്ട് ഡ്രൈ ആക്കി കൊണ്ടുവന്നിടുന്നോണ്ട് ജസ്റ്റ് ഒരു മണിക്കൂർ ഇട്ടിരുന്നാൽ മതി പൊറ
അപ്പ അവിടെ തന്നെ ഇരുന്ന് അവിട തന്നെ കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് അരമണിക്കൂർ കൂടി തിരിച്ചിട്ട് ഫുള്ള് ഒണക്കി വരിച്ച കണ്ണ് തെറ്റിയാ ഇത്രയും ഇങ്ങനെ കൊണ്ടുവന്ന് ഡ്രൈ ആക്കി കൊണ്ട് വന്നിട്ട് ഇനി മഴ പെയ്താ മൊത്തം പിന്നെ വെള്ളയി തുള്ളി തുള്ളിയായിട്ട് വീഴില്ലേ അതെടുത്ത് റൂമിലൊന്നും കൊണ്ടന്ന് ഇടാനും പറ്റത്തില്ലല്ലോ ആവും വെള്ളവും ആവും
അതെന്നേ
വീട്ടിലാരൊക്കെ ഉണ്ട്?
ഉമ്മ ഉപ്പ താത്ത
ഉം
അവിടെ ആരൊക്കെള്ളേ
ഞാനും ഹസ്ബൻഡും മാത്രള്ളൂ എന്ത്‌ ചെയ്യാ പഠിക്കാണോ?
ആഹ ഞാൻ പഠിക്കയാണ്
ഉം
ഞാന് ഡിഗ്രി കഴി രണ്ടു മാസായി ഇപ്പൊ അക്കൗണ്ടിങ്ങിന്റെ കോഴ്സിന് പോവണ്ട്
ഉം ഉം ഉം ഉം എങ്ങനെയുണ്ട് ക്ലാസൊക്കെ ഇന്ന് പോണ്ടായിരുന്നോ ക്ലാസ്സിന്,
പോയിട്ടില്ല
എന്ത്പറ്റി
ഇന്ന് ശനിയാഴ്ചയല്ലേ അപ്പം അങ്ങനെ പോയില്ല,
ആണോ ഇനി തിങ്കളാഴ്ചയാണോ ക്ലാസ് ഉള്ളത്.
ആഹ ഇനി തിങ്കളാഴ്ചയൊള്ളു
ഉം ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട് മനസ്സിലാവുന്നൊക്കെ ഉണ്ടോ?
അല്ല മനസ്സിലാവണൊക്കെ ഇണ്ട് കൂടെ കമ്പനിക്കാരൂല്ല അതുകൊണ്ട് ഒരു ചടപ്പ് പോവാന്
ഓഹ ആഹ എത്ര നാളത്തെ കോഴ്സ്?
നാല് മാസത്താണ് അത് ചിലപ്പോ ആറു മാസം വരെ ആവാ മറ്റും നമ്മള് പോണേനനുസരി ച്ചയിട്ടും വൈന്നാരം വരെ വേണമെങ്കിൽ ഇരിക്ക ന ഉച്ച വരെ ഇരികൊള്ളു വേഗം തീർക്കണെങ്കിൽ വൈകുന്നേരം വരെ ഇരിക്ക
ഉം ഉം ഉം ഉം ഉം ആഹ വീടിനടുത്ത് തന്നെയാണോ?
ആഹ് ഇവിടെന്ന് ഒരു ഇരുപത് മിനിറ്റ് രാവിലെ ഒമ്പതൊക്കെ ആവുമ്പോ പോവും ബസ്സില് പോവല് നടന്ന് പോകുമ്പോ കൊറേ ഉം ഉം
ഓഹ ഓഹ ഓഹ ചോറ് കൊണ്ടുപോവോ അതോ വീട്ടിൽ വന്ന് കഴിക്കോ?
വീട്ട് വന്നിട്ടാ കൈക്കല്? ഉച്ചക്ക് വിടുന്നോ വീട്ടില് വന്ന് കഴിക്കും? ഉം ഉം. രാവിലെ കഴിച്ചു പോകും.
ഡിഗ്രിയൊക്കെ അടുത്ത് തന്നെയാണോ പഠിച്ചത് അതോ എവിടെയെങ്കിലും മാറി നിന്നാണോ പഠിച്ചത്?
ആഹ് ഇവിടെ അടുത്തന്നെ. കൊറച്ചു പോവണ്ട്. രണ്ട് ബസ്സ് കേറാനുണ്ട്.
ഉം.
ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും.
ഓഹ് ഓഹ് ട്രാവല്.
ഉം ഉം.
അങ്ങോട്ട് മാത്രം?
ആഹ് ആഹ്.
ആഹ് ക്ലാസ്സിന് കെ എസ് ആർ ടി സിയിലാണോ പോകുന്നത്? അതോ പ്രൈവറ്റ് ബസ്സിലോ?
പ്രൈവറ്റ് ബസ്സിലാ. ഇതിലൂടെ കെ എസ് ആർ ടി സി ഓടണില്ല. ഒന്നെങ്ങാനു ഒളളു. ഏത് എപ്പളോ ഒന്ന് രാവിലെ എങ്ങാണ്ട്
ഉം ആഹ് എമിറ്റ് ഈഹ്
പില്ല
ഓഹ് ഓഹ് ഓഹ്. സ്ത്രീകൾക്ക് ഫ്രീ ആക്കിയതിനു ശേഷം കേറിയിട്ടുണ്ടോ കെ എസ് ആർ ടി സി യില്?
ഇല്ല കേറിയില്ല. നിങ്ങൾ കേറീഞ്ഞോ?
ഇല്ല.
കേറണംന്ന് വിചാരിച്ചീനു. ആഹ്.
ആഹ്. ഞാൻ ബസ്സി കയറിട്ട് ഒരു രണ്ട് വർഷത്തിൽ കൂടുതലായി.
ഏഹ്?
പോവാറില്ല.
ആഹ് ആഹ്. വണ്ടിമേല് ആയിരിക്കൂലേ?
ആഹ് വണ്ടിയില് പോവത്തുള്ളൂ.
വണ്ടി ഓടിക്കും?
ആഹ് വണ്ടി എഴ ഓട്ടിക്കും. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയ കൊണ്ട് പിന്നെ വണ്ടി, അധികം ദൂരം ഒന്നും ഓട്ടിക്കില്ല. ഹസ്ബന്റ് തന്നെ എപ്പോഴും എല്ലായിടത്തും കൂടെ തന്നെ വരും. ഒറ്റയ്ക്ക് എങ്ങോട്ടും വിടില്ല. രാത്രിയില് വല്ലോം പുറത്തോട്ട്, ഈഹ് ജസ്റ്റ് ഒ ചായ കുടിക്കാനോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെ കുടിക്കാനൊ ഒക്കെ കറങ്ങാനായിട്ട് ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ പോകും. ഒരു ഒരു മണിക്കൂറൊക്കെ അടുത്ത് എവിടെയെങ്കിലും. അപ്പോ അങ്ങോട്ട് പോകുമ്പോ പോവും.
അങ്ങനെ
ഓടിച്ച് പോവും. ഉം. ഇതുവരെ കേറി ഒരു വട്ട കയറണമെന്നുണ്ട് ആഗ്രഹം പക്ഷെ. ആഹ് ഞാൻ തന്നെ വെക്കും.
രാവിലെ വെക്കലായിക്കു അല്ലേ?
രാവിലെ, വേണ്ടാ. ഇവിടെ പതുക്കെ ചെയ്താൽ മതി. പക്ഷെ ഞാനങ്ങ് രാവിലെ ഒതുക് ക്കു. അതാവുമ്പോ എനിക്ക് എവിടെയെങ്കിലും ഇരിക്കാലോ.
ആഹ് ചേട്ടൻ രാവിലെ ഫുഡ്ഡൊന്നും കാറില്ല. ഉം. ചേട്ടൻ രാവിലെ ഫുഡ്ഡ് കഴിയാൻ കാണില്ല.
ആഹ് ആഹ്.
ഓ വെളുപ്പിന് നാല് മണിക്ക് പോവും നാല് മണിക്ക് പോയാ പിന്നേ അ ഉച്ചയ്ക്കേ വരുത്തോള്ളൂ.
ആഹ് ആഹ്
അപ്പോ. ഫുഡ് കഴിക്കാൻ അങ്ങനെ കാണില്ല. ചായ ഒന്നും രാവിലെ വേണ്ട രാവിലെ ഓ- അലാറം അടിക്കുമ്പോ ഒണർത്തി വിടണം അത്രേ ഉള്ളൂ.
ഉം ഉം.
അത് കഴിഞ്ഞിട്ട് ഉറ ഉറങ്ങാം ഒരു എട്ടര ഒമ്പത് മണി വരെ- ഞാൻ മസ്റ്റ് ആയിട്ട് ഉറങ്ങിയിരിക്കണം. ഇവിടെ അതിന് നുമ്പ് ഒണർന്നാൽ വഴക്കാണ്
ആഹ് ആ
ഓ അപ്പൊ ഞാൻ അത്രേയും സമയം ഉറങ്ങീട്ടൊണർന്ന് ചെന്ന് എനിക്ക് വേണ്ടിയിട്ട് മാത്രം എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാൽ മതിയല്ലോ.
ഉം
കഴിച്ചിട്ട് ഉച്ചക്കത്തേക്ക് വേണ്ടി എന്തെങ്കിലും ആക്കി ഇങ്ങ് കേറി പോരും
മകൻ
പിന്നെ ഹസ്ബന്റ് വന്നിട്ട് ഉച്ചക്ക് ഒന്നിച്ച് കഴിക്കും രാത്രി ചേട്ടൻ അതു തന്നെ കൊടുക്കുന്നെ പക്ഷെ ഉച്ചക്ക് അത്രയും പോഷൻ ചോറ് കൊടുക്കത്തില്ല. സെയിം തന്നെ ഇത്രയും കൊടുക്കും പക്ഷെ ഒരു ബൗൾ സാലഡും കൂടി കൊടുക്കും.
ആ ആഹ്
ഞാൻ ചോറ് കഴിക്കെത്തില്ല രാത്രി പൊടിയേരിക്കഞ്ഞിയാ കുടിക്കത്തൊള്ളൂ
ഓ ഓ
പൊടിയേരിക്കഞ്ഞിയും ഒരു മൊട്ടയും അതിനി ഇപ്പോ ഒരാറ് മണിയൊക്കെ ആവുമ്പം പോയി ഏ ആകി ഉണ്ടാക്കി വെക്കും കഴിക്കാൻ സമയമാവുമ്പോ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ പൊടിയേരി കഞ്ഞി ആവാൻ പട്ട വലിയ താമസ അത് ചേട്ടന് ഒരു ഒമ്പ പത്ത് മണിക്ക് ഒമ്പതരക്കും പത്ത് മണിക്കും ഉള്ളിലാണ് വരുന്നെ വന്ന് കഴിഞ്ഞിട്ട് ആ കഴിക്കും ഒരു പതിനൊന്ന് മണിക്ക് അകത്ത് വെച്ച് കഴിക്കാനിരിക്കും
ഉം ഉം ഉം
ചെലപ്പോ വന്നു കഴിഞ്ഞിട്ട് പുറത്തു പോവാന്ന് പറഞ്ഞാ ചെലപ്പോ അങ്ങ് പുറത്തു പോകും പുറത്തു പോയി പിന്നെ തിരിച്ചു വന്നിട്ടായിരിക്കും കഴിക്കുന്നെ അ
പുറത്തുന്ന് കൊണ്ടോ കഴിക്കലല്ലോ
പുറത്തുന്ന് കഴിക്കും അത് എപ്പൊഴും കഴിക്കാറില്ല ഹോസ്പിറ്റലിൽ പോണം ചെക്കപ്പ് ദിവസങ്ങളിൽ പുറത്തുന്ന് തന്നെ കഴിക്കും ഉച്ചയ്ക്കാ ചെക്കപ്പ് ഞങ്ങൾ ഇവിടുന്ന് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോ പോയാ പോകും അപ്പൊ വീട്ടിന്ന് കഴിച്ചിട്ട് പോകാനുള്ള സമയം ഇല്ലല്ലോ പിന്നെ അവിടെ ചെന്ന് ഡോക്ടറിനെ എല്ലാം കണ്ട് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോ മൂന്ന് മണിയാവും
ആഹ ആഹ്
എന്തായാലും പുറത്തിന്ന് കഴിക്കും സ്ഥിര അങ്ങനെ എപ്പൊഴുന്നും കഴിക്കില്ല ഹോസ്പിറ്റൽ ദിവസം മാത്രം മസ്റ്റ് ആയിട്ട് കഴിക്കും എനിക്ക് രണ്ടാഴ്ച കൂടുമ്പോ ചെക്കപ്പ് പ്പുണ്ട് അതൊണ്ട് എല്ലാ രണ്ടാഴ്ചയിലാവും പൊറത്ത് പോയി കഴിക്കും
ആഹ ആഹ് ഞാൻ
അങ്ങനെ കഴിക്കുന്നതു കൊണ്ട് വലുതായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവാറില്ല.
അത്ര നല്ലതല്ലല്ലോ പൊറത്ത്ന്ന് കഴിക്കുന്നെ
ആഹ് പൊറത്ത്നിന്ന് കഴിക്കാൻ മാത്രം വന്നിട്ടില്ല അതുകൊണ്ട് ആഹ് രണ്ടാഴ്ച കൂടുമ്പോ എന്തായാലും ഒരു വട്ടം കഴിക്കണം അപ്പൊ പിന്നെ അങ്ങനങ്ങ് കഴിക്കും പിന്നെ അല്ലാതെ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ പോവാറേള്ളൂ
ആഹ് ആഹ്
പുറത്തു പോകാറുണ്ടോ
ആഹ് ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ ഇടക്ക് വൈകുന്നേരം ചായ കുടിക്കാൻ അങ്ങനെ പോകുന്നുണ്ട്
ഓ എല്ലാരൂടി പോവോ
ആഹ് വണ്ടിയുണ്ടാവുമ്പോ അങ്ങനെ പോവും
ആഹ്
ഉം ഉം
ശെരിയെങ്കി കേട്ടോ വിളിക്കാമേ
ആഹ് ആയിക്കോട്ടെ